ആഹ് പറ്
ആഹ് കേക്കുന്നില്ലോ ആഹ് ആഹ് പറയൂ പറയൂ.
അതെന്താ നെറ്റ് ഇഷ്യൂ തോന്നുണ്ട്.
അത് നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു.
ആഹാ. ഉം പിന്നെന്താ ഫുഡ് ഒക്കെ കഴിച്ചോ? ആഹ് ഞാൻ കഴിച്ച്.
ഞാൻ കഴിച്ചില്ല.
ആഹ് അത് ശരി ഞാനീ ക്ലാസ്സ് പോയതേനു. അപ്പൊ പനി. അങ്ങനെ കേശാൾട്ടിയിലൊക്കെ കാണിച്ച് ഇഞ്ചക്ഷനൊക്കെ വെച്ച് സാർ പറ്ഞ്ഞു റൂമിലെ. കോട്.
പനി കിട്ടിണ്ണി.
രണ്ടു ദിവസം മൂന്നു ദിവസം കൊണ്ട് ഞാൻ പനിക്കാത്ത രണ്ട് ഇഞ്ചക്ഷനോക്കെ എടുത്തു.
ഏ അതുശരി.
ഉം ഭയങ്കര ചെമ ഭയങ്കര. നല്ല ചെമ അപ്പോൾ റസ്റ്റ്‌ എടുക്കാൻ പറ്ഞ്ഞു. വയറൽ ഫിവർ ആവാൻ. ചാൻസുണ്ടെന്ന്.
ആഹ് വൈറൽ ഫീവർ ആയിരിക്കും ഉം.
വൈറൽ ഫീവറ ഒക്കെ ആയിക്കഴിഞ്ഞാൽ മറ്റേന്ന എക്സാം അതിന്റെ കാര്യം ആലോചിക്കുമ്പഴ്.
ആഹ് ആ അത് പ്രശ്നാണല്ലോ. നല്ലോണം റെസ്റ്റ് എടുത്ത് നല്ല ഫുഡ് ഒകെ കഴിക് അപ്പോ ശരിയാവും.
ഫുഡ് നല്ല ആഹ് പുറത്തുന്നുള്ള ഫുഡ്ഡണ് മെയിനായിയിട്ടുള്ള പ്രശ്നം എന്നാണ് ഡോക്ടർ പർ
അല്ല അങ്ങനത്തെ ഫുഡ്ല്ല ഈ പനിയാകുമ്പോ കഴിക്കുന്ന ഫുഡുകളൾല്ലേ അതൊക്കെ നല്ലോണം കഴിക്ക്‌. അല്ലാണ്ട് മന്തിം ബിരിയാണിം കഴിക്കാനല്ല. ഉം.
മന്തി മന്തി മിസ് ചെയ്യുന്നു ഇന്നലെ കഴിച്ചില്ലാ.
ഹേ ഹേ ഹ്
സാദാ ഞായറാഴ്ച ഒരു ദിവസം ഒരു മന്തി കഴിക്കുന്നേയാണ്.
ഏഹ്.
മന്തി മിസ്സെയ്യും.
ഓ ഹ ഹ ഉം ഏത് മന്തിയാണ് ശവായ മന്തി ഏറ്റം ഇഷ്ടം?
ശവായ മന്തി ഇഷ്ടം വായ മന്തി കഴിഞ്ഞ് ഒഴിവാക്കിണ്ട് ശവായ മന്തി. ശവായ മന്തി ഇല്ലെ പിന്നെ നോർമൽ മന്തി വാങ്ങിക്കും.
ഉം.
ചെല കടേല് ഏറ്റവും നല്ല നോർമൽ മന്തി ആായിരിക്കും.
ആഹ് ആഹ് അത് ശരിയാ മറ്റേ നോർമൽ കുയി മന്തിയല്ലേ അതല്ലേ പറി
ഉം ഉം നോർമൽ കു ച്ചെലട്ത്ത് ഏറ്റവും നല്ല കുഴിമന്തി നോർമൽ ആയിരിക്കും കാരണംന്ന് വെച്ച് കഴിഞ്ഞാൽ അതും. അതെ. കുഴിയിലിട്ട് വേവിക്കുന്നയല്ലേ. ബാക്കിയെല്ലാം പുറത്തെടുത്ത്. റിയുന്നല്ലേ കുഴിയിലിട്ട് വേവിക്കുന്നതിന് പ്രത്യേകം ടേസ്റ്റാ.
ആ അത് മാത്രമല്ല അത് കുറച്ച് ഹെൽത്തി ആയിരിക്കും അന്നേരം ഓയിലിതൊന്നും ഉണ്ടാവില്ലല്ലോ
ആഹ് ഓയിലുണ്ടാവൂില്ല മറ്റേത അങ്ങനല്ലല്ലോ
ഉം
പല കടയിലും പല രീതിയിലക്കും പക്ഷെ അൽറീമിനെ മന്തി കയ്യിച്ചിട്ടുണ്ടോ
ഇല്ലല്ല ഞാൻ കേട്ട്ക്ക്‌ പഷേ ഞാനിത് വരെ കയ്ച്ച്യില്ല
അവിടെ ഏതൊക്കെയാ വലിയ വലിയ കട
ഇവിടെ കുബാബ പിന്നെ ഞങ്ങളെ നാട്ടിലല്ലോ ചോയ്ച്ചേ?
ഉം ഉം
ആ കുബാബ പിന്നന്നെ സൂഫി പിന്നെ അൽ ഡ്രീം അടിപൊളിയാണ് ഏഹ
സൂഫിനല്ലേയ
ആഹ് ആഹ് പിന്നെപ്പ പിന്നെല്ലാണ്ട് ചെറിയ ചെറിയ നെഹദി ആ കുഴപ്പമില്ലായി നഹദീന്റെ ടെസ്റ്റോക്കെ ണ്ട് പക്ഷെ സൂഫി അടിപൊളിയാ
അൽരീമിലെ റൈസ് അടിപൊളിയ
ആഹ് ശരി പിന്നെത് അറേബ്യൻ മ ജിലീസ് എന്ന് പറഞ്ഞിട്ടുള്ളല്ലേ
നമ്മുടെ ഇവിടെ മന്തി മൻസിലുണ്ട്
ആഹ ഞാൻ കേട്ടക്ക്‌ ഞാൻ വീഡിയോസിലൊക്കെ കേട്ടക്കണ് ആ പേര്
മന്തി മൻസിലുണ്ട് അൽശവയുണ്ട്
മന്തി മനസ്സില ഞാൻ കേട്ടിണ്ട് അവിടുത്തെ അടിപൊളി മന്തിന്നൊക്കെ കേട്ടിക്കണ്.
പിന്നെ ഒരു അൽറീം വരന്നു അൽറാസ വരുന്നു പിന്നെ കൗവന്ന് പറഞ്ഞൊരു കടയുണ്ട് കൊല്ലത്ത്
ഓ
ഷെവ ഷെവ
ഏഹ
അടിപൊളിയാ അവിടേറ്റവും കൂടുതല് ബീഫാ
ഏഹ് അത്ശെരി
ബീഫ് മന്തിയാണ് കൂടുതലും പോകുന്നത്
ബീഫ് മന്തി മട്ടൻ കയിക്കോ
മട്ടനങ്ങനഴിക്കില്ല
ഉം ചിക്കനും ബീഫുആ ഇഷ്ടം ല്ലേ
ചിക്കനാണ് കൂടുതൽ ബീഫ് എനിക്ക് തോന്നുന്നു ബീഫിനെക്കായ് കൂടുതൽ ഞാൻ ചിക്കനായിരിക്കും
ഉം അല്ല കയിക്കൂല്ലേ കയിക്കാന്നാ പടൊന്നില്ലല്ലോ
എല്ലാം കഴിക്കൊക്കചെയ്യും
ആ ഉം എനിക്ക് മട്ടനിഷ്ടല്ല ഞാഒരു തവണ കഴി എനിക്ക് പിന്നെ എന്തോ ഒച്ചടപ്പായി അയിനെന്തോരു പൊക എന്തോരു സ്മെല്ലൊക്കെ പോലെ
ചെലർക്കീ വീട്ടി വളർത്തിയാടിനെ വെട്ടി കറി വെക്കുമ്പം ചെലർക്ക് ചെല പ്രശ്നങ്ങള്ണ്ടാവും അവർക്ക് പിന്നെ കയിക്കാനൊന്നും പറ്റൂല
അല്ല മറ്റേ ഈ വല്യപെരുന്നാളിന് കിട്ടൂലേ ആഹ് അങ്ങനെ ഒരു തവണ കിട്ടി ആട് അപ്പൊ അയിനേശെനിക്കിഷ്ടില്ല ആട് പിന്നാ ഏ
ആഹ് ആടിനങ്ങനൊരു പ്രശ്നുണ്ട്
ആഹ് പിന്നാ ഇവിടെന്റെ റൂമിലുള്ള കുട്ടികൾണ്ട് അപ്പൊ ഓര് റാവുത്തർ ബിരിയാണിയൊക്ക്‌ണ്ടാക്കും
ആ രാവു
ആ ഓരവിടെ പാലക്കാടാണ് അപ്പോര് അവിടെ ഫേമസഅതാണ് അപ്പാ ഒരു സ്റ്റൈലിലാ അവരുണ്ടാക്ക ഇന്നിട്ട് അതി
റാവുത്തർ ബിരിയാണിന്നറയുമ്പ ഇച്ചൂടെ കട്ടി വേണം ല്ലെ ഇച്ചൂടെ മസാല കൂടുതലായിരിക്കും
ആണോവെക്ക അല്ല റാവുത്തറല്ല ഒരു മഞ്ഞക്കളറ് ബിരിയാണി നിങ്ങളവിടെതാ കളറ് ബിരിയാണി വെള്ളാ കോയിക്കോട് ബിരിയാണി പോലത്താ ആഹ് ഇവരതെക്കെ മഞ്ഞ ബിരിയാണിയാ അപ്പൊ എന്നി ഒരുതവണ കൊണ്ട്ന്നു അതിന്റൊരു ര് ചൊയക്ക് വേണ്ടിട്ട് ഏ ഒരു ഫ്ലേവറില്ല ഫ്ലേവർ എന്താ നിങ്ങളോടത്ത് പറയാന്നെനിക്കറിയില്ല ഫ്ലേവറിന് വേണ്ടി റ്റ് ഒരു ചെറിയ കഷ്ണം മട്ടനിടും ഏതാനിക്കിഷ്ടം ആഹ് മട്ടന്റെ ചെറിയ പീസിടും ആ ഫ്ലേവറ് കിട്ടാൻവേണ്ടി ചോറിന്
ഓഹ്
ചിക്കൻ ബിരിയാണില് കുഞ്ഞ് പീസ് മട്ടനൊക്ക്‌ടും
അത് കൊള്ളാലോ പുതിയറിവാതൊക്കെ
ഏഹ് എനിക്കിഷ്ടായില്ല
അല്ല നമ്മള് ഇതൊരുസം എറണാകുളത്തിന്ന സമയത്ത് ഇതു പോലെ ബക്കറ്റ് ബിരിയാണി ഓർഡറെയ്താരുന്നു അപ്പത് റാവുത്തറാരുന്നു അന്നൊരുത്തന്റെ ബർത്ത്ഡേയായിരുന്നു അപ്പൊ ഒരു രണ്ട്ബക്കറ്റ് രണ്ടു ബക്കറ്റ് വാങ്ങിച്ചതെങ്ങോട്ട് പോയിന്നെനിക്കിപ്പഴും ഒരു പിട്ത്തുല്ല
അത്രേം ടേസ്റ്റ്ണ്ടയിന്
ടേസ്റ്റിന്റെയല്ല കാഞ്ഞിരുന്നപ്പ തിന്നോണ്ടാന്നോ അതോ വേറെവല്ലോമാന്നോ അതോ ആളിന്റെണ്ണം കൂട്തലായിരുന്നോ ഒന്നും ഒരു പിട്ത്തൊല്ല ഇവിടെ തൊറന്ന് വെക്കുന്ന മാത്രേ കണ്ടൊള്ളു പിന്നതെങ്ങോട്ടെങ്ങോട്ട് പോയെന്നോ അല്ലേ
വുത്തർ ബിരിയാണി കയിച്ചില്ല അവിടുത്തെ മഞ്ചു ബിരിയാണി കയിച്ചിന്
ഉം പിന്നെ ഹൈദരാബാദി ബിരിയാണി നല്ലായാന്ന് പറയന്നേ അതായത് പക്ഷെ അത് കഴിക്കാൻ പറ്റിട്ടില്ല
എനിക്കതൊന്നും കയിക്കാൻ വല്യ താല്പര്യല്ല
പക്ഷെ എനിക്ക് മന്തിയാണ്ഷ്ടം ബിരിയാണിയണോ ഇഷ്ടന്ന് പറഞ്ഞാ ഞാ മന്തി പറയിത്തില്ല ബിരിയാണിയേ പറയത്തുള്ളൂ.
ആഹ് ബിരിയാണിരരരോര ഒരു വേറെത്തല്ലെ മന്തിപ്പ വന്നതല്ലേ ഏറ്റവും മുൻപ് ഈ ബിരിയാണിയന്നെ
മന്തി കഴ ബിരിയാണി കഴിഞ്ഞിട്ടേള്ളൂ മന്തി
ആഹ് അതെ അതെ അത് ശരിയാ
ബിരിയാണി കൊണ്ട് വെച്ചാലും മന്തി കൊണ്ട് വച്ചാലും ആദ്യം ഞാൻ ബിരിയാണി പിന്നെ മന്തി ആദ്യം ബിരിയാണി
ആഹ് ഓഹ് പിന്നെ ഞങ്ങളവിടെ നെയ്ച്ചോറക്കെ ഇണ്ടാവൂലേ
പിന്നെ നെയ്ച്ചോറുണ്ട്
ണോ
ഇവിടെങ്ങനെ ഇവിടെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതല് എന്താ മീനാണ് കൂടുതലും മീൻ മീൻ വെച്ചുള്ള ഐറ്റങ്ങളാണ് മീനാണ് കൂടുതലും
ആ ഹാർബറൊക്കെണ്ട് ഞങ്ങളെ നാട്ടില്
ഞങ്ങള നാട്ടില് ഞങ്ങളുടെ നാടേ അയിന് പേര് കേട്ടാതാണ്
ആഹ
അപ്പോ ഞങ്ങള് ചില സമയത്ത് രാവിലെ ഈ ഹാർബറിലൊക്കെ പോവും പോയി കഴിയുമ്പോൾ നല്ല വില കുറച്ച് മീൻ കിട്ടും ഫ്രഷ് മീൻ കിട്ടും ഫ്രഷ് മീൻ കിട്ടും. പിടിച്ചുകൊണ്ട് പോന്നില്ലേ പിടക്കുന്ന സാധനം എന്നൊക്കെ പറയുന്ന പോലെ അതൊ
ആഹ് ആഹ്
കൊറച് പൈസ കൊടുത്താൽ മതി. അവിടെ വന്ന് രാവിലെ വ അവര് കൊറേ, നമ്മള് രാവിലെ മൂന്നരക്കൊക്കെ പോയി കഴിഞ്ഞ ഉണ്ടല്ലോ അപ്പൊ
ആഹ്
ആദ്യത്തെ ഒരു കൊട്ട ഒരു കൊട്ടം മത്തി മത്തിക്ക് ചിലപ്പോ ഒരു കൊട്ട മ ക്ക് ചിലപ്പോ അഞ്ഞൂറ് രൂപ ആയിരിക്കും ആദ്യം വെക്കുന്നത് പിന്നെ ലേലം വിളിക്കും അഞ്ഞൂറ്, ആയിരം, ആയിരത്തിആഞ്ഞൂറ്, അങ്ങനെ ഒരു ലേലത്തിന് ഒരു തുകയാവുമ്പോത്തേും അവർക്ക് കൊടുത്തിട്ട് അവര അത് കൊണ്ടപോക അവരത് കൊണ്ടോന്ന് ഇവിടെ അവർക്ക് എത്ര രൂപയുടെ ലാഭം കിട്ടുംന്നറിയോ?
ഓഹ് അങ്ങനെ മീനെല്ലാ മീനും കഴിക്കുവോ
എല്ലാ മീന?
എന്റെ ഏറ്റവും ഫേവറേറ്റ് മീൻ മത്തിയാണ്. എക്ക് മത്തിയയിട്ട ഏ
മത്തിയോ?
ആഹ്
ചെങ്കലമായി
ഏഹ്?
ചെങ്കല ചെങ്കല അവിടെ എന്താ പറയ അറിയാ മയ്യ
അതെങ്ങനെയ കാണാന്?
ഒരു റോസ്
ആഹ് പ്യാപ്ളകോരാ
എന്താ പുയാപ്പിളെ?
പിയാപ്ലിക്കൂര കോര കോരാ ആ റെഡ് കളർ അല്ലേറെ എന്നിട്ട് ആഹ മനസിലായി
പക്ഷെ അത് ആ ര അത് തന്നെ രണ്ട് സ്ഥലംണ്ട് ഒന്ന് ചങ്കലവായി ഉണ്ട് പിന്നെ എന്തതുവാ ഉണ്ണിമേരി
ഏ ഞമുക്ക് കോര എം പിയാപ്പളാകൊരയും
രണ്ടു തരമുണ്ട്. ഉണ്ണിമേരി ഉണ്ട് ചെങ്കലവ ചെങ്കലവ ഉണ്ണിമേരി പിന്നെ അയില
ആഹ അയില ആഹ അയില, മത്തി കോലാന്ന് വെച്ചാ?
ആഹ പറഞ്ഞ കേട്ടട്ടുണ്ട് എനിക്കറിയത്തില്ല പിന്നെ ചൂട ചൂര ചൂര ചൂരയ്ക്ക് ചൂര തന്നെയല്ലേ?
അല്ല ചൂരക്ക് എന്താ മീൻ ഇൻക്കി അറീല്ല എന്താ ചൂരാന്ന് വെച്ചാ കാണാൻ എങ്ങനാ?
വല്യു വല്യത്
വല്യ മീനോ?
ഉം
ആവോലിയോ അയ്ക്കൊറെ? ഞമ്മക്ക് ആവോലി, അയിക്കോറേ ന്താന്ന് ഇൻക്കറിയില്ല എന്താഇത് ഫോട്ടോ കണ്ടാലേ മനസിലാവോള്ളൂ
പറഞ്ഞേ ചൂര അറിയില്ല
മീൻണ്ട് ഇങ്ങനെ വല്യ ഏ എന്താണ് ഒരു സാധനം ഇങ്ങനെ ചവിട്ടിയതു പോലെ ഒരു ട്രയാംഗിൾ പോലെക്കെ ആയിട്ട് നല്ല വലുപ്പത്തില് അതിന്റെ ചെറീ ചെറുതുണ്ടാവും മുള്ളൻന്നൊക്കെ പറഞ്ഞിട്ട്
ആ മുള്ളൻ
മുള്ളന്റെ വലുതില്ലേ നല്ല വലുപ്പമുള്ളത് അതിനങ്ങളെ നാട്ടിൽ എന്താ പറയാ?
ഇതൊന്നും ചോദിക്കാതെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
എന്താറിയോ പറയാ ആന ചവിട്ടി.
ആന ചവിട്ടിയാ?
ആന ചവിട്ടി ആനന്റെ കാൽന്റെ ഷേപ്പല്ലേ അതിന് അതൊണ്ട് ചവിട്ടിയാങ്ങനെ ഇണ്ടാവും അത്പോലെ അങ്ങനാന്ന് തോന്നുണ്ട് ഉം
പക്ഷേ ഇത് ഇത് എന്തായിരുന്നു വരാ നിങ്ങൾ മറ്റേ വരാല് അതുപോലെ തന്നെ മുഷ് ഷി അങ്ങനെയൊക്കെ ഉള്ളതിനെ തിന്നോ
അതെന്താന്ന് ഇൻക്കറീല്ല വരാലൊന്നും ഞാൻ കേട്ടക്ക്ന്നോള്ളു വരാൽന് ഞങ്ങളെ നാട്ടിൽ വേറെ എന്തേക്കും പറയാ
കട്ടള ഒക്കെ അറിയാ
ഇല്ല അതൊക്കെന്താ?
അതൊക്കെ ഇവിടെ ഒള്ള പേരാ
വേറെ പേരുകൾ എന്തായാലും വേറെ വേറെ ആയിരിക്കും ആകെ അയിലേം മത്തിം ചെമ്മീനൊക്കെ തോന്നുണ്ട് സെയിം ഒള്ളൂ
കരിമീനാ
ആഹ കരിമീൻ പോഴേത്തതല്ലേ
ഉം
ആഹ് പക്ഷെ ഇൻക് പോയ മീന് വല്യ ഇഷ്ടല്ല ഇനിക്ക് കടൽ മീനാ ഇഷ്ട്ടം ആഹ കരിമീൻ അടിപൊളിയാ പക്ഷെ ഇനിക്ക് എന്തോ പോയതായൊണ്ട് ചളി മണക്കും ആടക്കി ഞാൻ ഇപ്പൊ വിളിക്കട്ടോ ഇപ്പൊ വിളിക്യാ ഇപ്പൊ വിളിക്യാ